ഉം ഹലോ
ചിപ്യെട്ട്
ഹലോ കേക്കണില്ലേ?
ആഹ് കേൾക്കാം
കേൾക്കുന്നില്ലേ? ആഹ് ആഹ് ആഹ്
ആഹ
ഇപ്പൊ ഇ ഇപ്പൊ ഇല്ലോടത്തും അസുഖാണ്. ഇപ്പൊ എല്ലോടത്തും മാലിന്യകളൊക്കെ അടഞ്ഞ കൂടി ടൈമ അല്ലേ. ഇപ്പ എല്ലടത്തും വ മഴ പെയ്തപ്പ എല്ലോടത്തും കച്ചറകളും, കവർ ആയാലും ഇപ്പൊ പാസ്റ്റിക് ഒന്നും എട്ക്ക്ണ്ല്ല്യല്ലോ എവുടിം
ആ അതെ ഇപ്പൊ മഴയൊക്കെ ആയൊണ്ട് വെള്ളം ആടടെയും കെട്ട് ട്ടിൽ കെട്ടി നിന്നിട്ട് അതുപോലെ തന്നെ ഓരോ രോഗങ്ങളല്ലേ ഇപ്പം വരുന്നത്
ആ അതെ അതെ അതെ ഇപ്പൊ പാസ്റ്റ് കവറകളായാലും ഇപ്പ എടുക്കാൻ വരുന്നില്ലല്ലൊ ആൾക്കാര്
പിന്നെ ഇപ്പൊ എടുക്കാൻ വരുന്നില്ല പ്ലാസ്റ്റിക്കിന്റെ അതുപോൽ തന്നെ ആഹ് മ് ആഹ് മഴയായോണ്ട് വെള്ളം ആടെയിടയും കെട്ടി നിന്നിട്ടാണെങ്കിലും കൊതുകിന്റെ ശല്യം ഈച്ചകളെ ശല്യം
ആ അതെ അതെ പിന്നെ അയിന്റെ വരുന്ന ലോഗകൾ പലേ ലോഗങ്ങളാണ്
ആഹ് പണ്ടൊക്കെ ആണെങ്കില് കുഞ്ഞുങ്ങളെ നമ്മള് മഴയത്ത് പൊർത്ത് ഇറക്കുകൊക്കെ ചെയ്യും പക്ഷെ ഇപ്പഴാണെങ്കില് പുറത്ത് ഇറക്കുന്നെന്നെ പേടിയാണ്
ആഹ രോഗങ്ങൾ വേഗം വരും. മക്കൾക്കായാലും ആയുള്ള ആൾക്കാർക്ക്,
ആഹ് ആ വേഗം വേഗാണ് അന്ന് പുത് ഇപ്പം തന്നെ കേട്ടില്ലേ ഷിഗല്ല വന്നിട്ട് ഒരു കുട്ടി
ആഹ കേട്ടിരുന്നു വാർത്തയിലും ഉണ്ടായിരുന്നു. ഇപ്പം വേസ്റ്റ് ലോടത്ത് കച്ചറകളല്ലേ എല്ലോട് പ്പാ എല്ലാ സാനും എവിട എവിടെയെങ്കിലും ഒരു ഒഴിവ് കണ്ട അപ്പൊ അവിടെ വേസ്റ്റ് കൊണ്ടോ യിടലും പ്ലാസ്റ്റിക് കൊന്ന് കൂട്ടിയാണ് ഇരിക്കാം അവിടുന്ന് ഓരോ രോഗങ്ങളും
ഇപ്പ ആദ്യൊക്കെ ആണെങ്കിലും മാസം മാസം, പ്ലാസ്റ്റിക്കിന്റെ കവറെട്ക്കാൻ ഇപറ്ണപോലെ പ്ലാസ്റ്റിക്കിന്റെ കവറ് കെട്ക്കാംവെര്ന്നെ ആന്ന് പക്ഷെ ഇപ്പംമഴയായോണ്ടാന്ന് തോൻന്നു ഇവര് ആരും വെര്ന്ന കാണ്ന്നില്ല
ആഹ് ഇപ്പൊ ഓല് വെരലില്യ ഫാസ്റ്റിക് കവറ് ഇട്ത്തെച്ച്ട്ട് കുറ ദിവസങ്ങളായി ഇപ്പൊ ആൾക്കാരെ കാണില്ല
ആ അതെ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട്.
ഞമ്മക് സ്ഥലല്ല്യ ഇത്തോടത്ത് അവിടെ കൊണ്ടോയി അമ്മള് വേസ്റ്റളൊക്കെ കൊട്ടലും ചെയ്യലൊക്കെ ഇങ്ങനൊക്കെ വരുമ്പോൾ നമുക്കെന്തെങ്കിലും ണ്ടെങ്കിൽ ഒഴി ഞ്ഞ് പൊയിക്കോട്ടേന്ന് വിചാരിച്ചിട് നമ്മൾ കുറെ വേസ്റ്റ്കൾ എടുത്ത് വെക്കും അവര് കൊണ്ട് കൊണ്ട് വരാ വരു വരൂല്ല ക്കക്ക ഒരു ബുദ്ധിമുട്ടല്ലോക്കും
ആഹ് അതെ അതെ
അതിന് വെര്ന രോഗങ്ങളും സഹിക്കണം നമ്മള് ഏഹ് നമ്മളെ മക്കൾക്കാണ് ആഹ് അതെ
നിങ്ങളെക്കെ ഉള്ളത് വയല് ആ വയല് പോല്ത്തെ സ്ഥലത്താ
ഏഹ്
വയല് പോല്ത്തെ സ്ഥൽത്താണോ നിങ്ങള്ഇള്ളത്
ആഹ് ആഹ് അതെ അതെ
ആഹ് ഹാ ഹാ ഇവിടെ ഇപ്പംമഴയില്ല നേര്ത്തെ നല്ല മഴയേര്ന്നു
ആഹ് ഐന് അവടെ മയ പെയ്ത് ങ്ങോണ്ട് ഇരിക്കാണ്
അത് പെയ്യും പിന്നേം നിക്കും പിന്നേം പെയ്യും ഇങ്ങനെക്ക്യാ
ആഹ് മഴ പെയ്യുമ്പോള് ആ വേസ്റ്റ് ഓടേല് ഉണങ്ങിയിട്ടാ വേസ്റ്റ് അള്ളി അത്അവക്കൊരു കത്തിക്കാരാവാറില്ല
എന്റെ വീടിന്റെ അടുത്താണെങ്കില് അവര് കോയിനിം കൂടി വളർത്ത്ന്ന്ണ്ട് പശുവിനെംവളർത്ത്ന്ന്ണ്ട് അപ്പ ഈ ആഹ് ഹോൾസ് കൂടിയാണ് ഈ മഴവെള്ളം തെച്ചു ആഹ് എടയിലൂടെ പോവുന്നത് കാല് വെച്ചൂട കാന്ന് കാല് വെച്ച് കഴിഞ്ഞാ ചൊറിച്ചിലായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയിലൊക്ക ക്കിറങ്ങണ്
ആഹ് ഇപ്പത് കൊതുകളാവുമ്പൊ ഓട്ട് ലെന്താ ഹോട്ടല് വേട്ച്ചോ പിന്നെ എന്താണ് അവിടെ ഓത്തി ക ഴികിയെപ്പം ചൊറിച്ചിലും ചൊറി മുറിം ആവും
കുടെ രാവിലെം സന്ധ്യക്കെല്ലാം കൊതുകൊടെ ശഴ്ല്യാണ് ഇങ്ങനെക്കെയാണ് കുഞ്ഞുങ്ങളൊക്കെ ഇണ്ടെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ഇപ്പൊ കൊതുക് ഇത്തിരി കുടീകത്തിച്ചാല് അത് കൊതുകുകൾ പോവൂല അകത്തെ കൊതുക് തിരിയാണ് ഇപ്പോളും
ഉം ഇപ്പൊ അത് ആരും കത്തിക്കലൊന്നും ഇല്ലാരോ അത് കത്തിച്ചിട്ടും കാര്യ ഇല്ല
ആഹ് അ അത് സ്മെലൊക്കെ പയേ സ്മെല്ലൊക്കെ പോയി
ആഹ് അതെ പിന്നെ അതും ശ്വസിക്കറ്ന്ന് ആണല്ലോ പറയ്ന്നത്
ആഹ് അതുംന്തായാലും രോഗങ്ങൾ വരും പറക്ഷ അമ്മക്ക് കൊതുവിനെ തടിയോടമ്മള് കത്തിച്ച് പോവും
ഉം അതേയ്
രോ ഇപ്പൊ രോഗങ്ങൾ ഇല്യാത്ത ഇല്യ എല്ലോട്ത്തും രോഗങ്ങൾ തന്നെ
ആഹ് അതാ പറയ്ന്നത് എന്റെ മോന് ഇപ്പരണ്ടൂസായി പൻച്ച്ട്ട് ഒരു ദിവസം മഴ കൊണ്ടതാ
ആഹ് പണ്ട് മഴ കൊണ്ട നമുക്ക് പനിയോ ജലദോഷം അങ്ങനെ ഒന്നും വരിയില്ല പൊയിപ്പത്തെ മയ കൊണ്ടാല് ജൽദോഷവും പനി ആയാലും ഛർദി ആയാലും
കുഞ്ഞുങ്ങൾ ആണെങ്കിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിന്നിടുത്തിൽ അവര് വേണെങ്കിൽ അതില് തുള്ളളിക്കളിക്കും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വേഗം രോഗങ്ങളും വരും അതുപോലെ തന്നെ പനിയും കയറും എൻക്ക് പേടി ന്ന് വെച്ചാല് കാല് ചൊറിച്ചലൊക്കെ വന്ന്കഴിഞ്ഞ ബുദ്ധിമുട്ടാ
ആഹ് അത് നമ്മള് ചൊറിഞ്ഞു ഇരിക്കണം നമുക്ക് അതിനിംനോക്കാൻ നമുക്ക് നോക്കാൻ നേരംവേണം
ആഹ് അതാണ് അപ്പൊ ഞമ്മള് വിചാരിക്ക്ന്ന വെച്ചാല് സ്കൂള്പ്പോയി കയിഞ്ഞാലാണ് ഏറ്റവും വല്യ സമാധാനം പിന്നെ ഓൻകുട്ടി ഞങ്ങളൊക്കെ ആണങ്ക്ശ്രദ്ധിച് ച്ചോളും, പക്ഷെ, അവരോട് പറഞ്ഞാ കേക്കൂലാലോ. ഉം -
എല്ലോട്ത്തും വറ്റ്ണ ആഹ് ക്ക വാലോടുത്തും എവിടെ പോയാലും എവിടെ എന്തോണ്ടാവും
പരിസരം വൃത്തിയാക്കും എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല്ല കാരണം പുറത്തുള്ളവർ വന്ന് ചെയ്യും എന്നുള്ള പ്രതീക്ഷയില്ല അപ്പൊ നമ്മൾ തന്നെ നമ്മളുടെ വീടും പരിസരങ്ങളും വൃത്തിയാക്കും അതെ
ഉം ഞാൻ നിങ്ങളാ വീട്ടിൽതാ വല്ലത് വെള്ളം എവിടെങ്കിലും വെള്ളം കെട്ടിക്കണേണ്ടങ്കി അത് നേരെയാക്കലും എല്ലതും ചെയ്യും. ചെയ്യാതിരിക്കൂല, അത് നമ്മക്ക് നമ്മള് ചെയ്താ, നമ്മള വീട് വൃത്തിയാകും ചെയ്യും- ഈ, പുറമെ കാണ് ണ ആൾക്കാർക്ക്, നമ്മള് വൃത്തിൽ കിടുക്കണ്, ഒരു തോന്നലുണ്ടാവൊലോ നല്ല വൃത്തി ഉള്ള വീട് ആണ് അങ്ങന നമ്മളും കൊടുത്തമതി നമ്മള മക്കൾക്ക് രോഗം വരാതിരിക്കാൻ, നമ്മൾ അങ്ങനെ വൃത്തി ള്ളതൊക്ക ചെയ്ത് വെക്കണം.
ഉം അതെ അതെ
നമ്മള് വീറും പളാസ്റ്റിക്ക് അവരെ എന്തെങ്കിലും കിക്കണ്ടെങ്കിൽ
പ്ലാസ്റ്റിക് ആണെങ്കിൽ, കത്തിക്കും ചെയ്യാൻ പാടില്ലല്ലോ? നമ്മണ്ട് ആഹ്.
ഇപ്പൊ, കൊണ്ടുവരാൻ പറ്റൂല ല്ലോ. പ്പൊ, ആൾക്കാര് വരുന്നില്ലേ- അത് കൊണ്ടോവാന്. കവറ്ട്ട് തൊക്കെ ല്ലാതെ, ഒരു, തില്ല.
ഉം, നമ്മള് നമ്മളെ തന്നെ സൂക്ഷിക്കുവ, അല്ലാതെ, ഒന്നും ചെയ്യാൻ പറ്റില്ലാ.
ആ ആ അതെ എങ്ങനെ യായാലും പ്ലാസ്റ്റിക്ടെ കത്ത് ത്തിക്കാൻ പാടിയ്യ ന്നാണ്. പക്ഷെ നമ്മള് നിവൃത്തിഓണ്ട് കത്തിച്ചു പോകും. നമ്മള്, അകലേക്ക് ഒഴികി പോയി. കോട്ടേ ജേഷ്ട്ട്.
ഉം, പക്ഷേ, നമ്മള് വീ, നമ്മള് ങ്ങനെ കത്തിച് കഴിഞ്ഞാൽ, അത്, ഇപ്പൊ- കമ്പ്ലൈന്റ് ആണല്ലോ? കാണം പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാ വലിയ ഫൈൻ അടക്കേണ്ടി വരും
ആഹ്അയിന്റെക്ക്. അത് വേറെ നമ്മള്, അറിയാത്ത ആൾക്കാരരിം കാണ് നോര് ണെങ്കില് കുഴപ്പല്യ. നമ്മള് അറിണ ആൾക്കാരാവുമ്പോ- കാണണ ആൾക്കാര് പറയൂ- ആഹ്, ഇങ്ങന പാസ്റ്റിക് കത്തിച്ചിക്ണ്. ഇവര് കത്തിച്ചു ന്നതിന്റെ പരാതി കൊടുത്താൽ, അത് നമ്മള് ഇല്ല ഫൈന്..
ആ., അതന്നെ ഞാൻ ചെലീപ്പമുച്ച് എന്തെങ്കിലും കണ്ട് കഴിഞ്ഞാൽ ഒന്നോ, രണ്ടോ, പ്ലാസ്റ്റിക് അവർ കത്തിക്കും. പക്ഷ, പേടിയാന്ന്. പെട്ടെന്ന് ഒരു സ്മെല്ല് വന്ന കാരണം. മ് ആ നമ്മളറിയുന്ന ആള് തന്നെയായിരിക്കും ചിലപ്പം കുടിക്ക നമ്മളെ, പ്പയ തുപോലെ. ആഹ്.
കത്തിച്ചാല്, ഇവിടെ കത്തിച്ചാല്, സ്മെല്ലെത്തിയാല്-
പിന്നെ, അത് മാത്രല്ല. വീടിന്റെ അടുത്ത്- ണെങ്കിൽ, സുകുല്ലാത്ത ഒരു ആളും കൂടി ണ്ട്. അപ്പൊ, അവരൊക്കെ ശ്വസിക്കുമ്പോൾ, കുറച്ച് ബുദ്ധിമുട്ട് ന്നെയാണ്.
ആ ആ അ പ്രായള്ള ആൾക്കാർക്ക് വേഗ രോഗം പെരുകും ഓൾക്ക്, പ്രായള്ള ആൾക്കാര് ക്ക് അല്ലെ.
ഉം..
ആ ചായ കുടിക്കണം പിന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുണ്ട് പിന്നെ മുറ്റടിച്ചു വരാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായയിടാൻ നോക്കാൻ, ഉം -
ഇത് അവിടെ കൊട്ടി വരലുണ്ടോ
ഓഹ്..
വേസ്റ്റ് ക്കെ
നമ്മളേടെ വേസ്റ്റ് ടാന് അങ്ങനെ നമ്മടെ കോഴിയിണ്ട്, അപ്പൊ അതുകൊണ്ട് ആ കൊറച്ച്, ഉം ആ ഫുഡൊക്കെ ബാക്കിയുള്ളതൊക്കെ കോഴിക്ക് കൊടുക്കും. അല്ലാതെ മ തേ വേസ്റ്റൊക്കെ അങ്ങന എവിടെങ്കിലും കൊണ്ടോയി ഇടുവാണ്. ഇവിടെ തെങ്ങൊക്കെ തുറന്നിട്ടിട്ടുള്ള തെങ്ങാണ്. അപ്പ, അതുകൊണ്ട് നമ്മൾ അതിന്റെ, അത്തെ. ത്തിടും, അതൊക്കെ നല്ല മണമാണല്ലോ? ആഹ്.
അങ്ങനക്ക ഒരു വസ്റ്റ്. നമ്മുക്ക് പാ സ്റ്റിക് അല്ലാതെ-
ച്ചിടാൻ പറ്റൂല. കാരണം, ഇവിടെ വീട്ൽ ഫുള്ള് കുഞ്ഞുങ്ങളാ ണ്ള്ളത്.
ആഹ്, ആഹ്, കുഞ്ഞോൾക് ഒരു കേടല്ലേ?
ആ അതെ അവർക്കൊന്ന് പുറത്തു പോയി കളിക്കണങ്കിൽ കൊതുവായിരിക്കും ഇണ്ടാവ. പ്പതുകൊണ്ട് ന്ന അങ്ങന- വേസ്റ്റ്, പൊറ് ത്തിടാറില്ല. ആഹ്
ഏഹ്
പിന്നെ?
പിന്നെ ഇപ്പ വേസ്റ്റ് എല്ലാർക്കും രോഗം വരുന്നത് വരും. വരാതിരിക്കു നമ്മള് തടുത്തു വച്ചാലും വരാതിരി ഏതാലും നമുക്ക് വേസ്റ്റ് പരിപാടി എടെയെങ്കിലും ഇടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നോക്കാം.
ഉം അതെ അതേ.
നമ്മളെ മക്കളെ നമ്മള് സുരക്ഷിതായി നോക്കണ്ടേ
ഉം
ഓഹോ പിന്നെന്താ മോളെവിടെ ഉം
ആഹ്
ഇപ്പൊ മഴ കുറവായോ
ആ മഴ ഇപ്പൊ കുറവുണ്ട്
ഉം
ഇനി പിന്നേം പെയ്യും വൈന്നേര വൈന്നേരം വൈകുന്നേരം നിക്കാത്ത മഴിയായിരുന്നു. ആ ഇനിപ്പൊ ഇന്ന് അങ്ങനത്തെ പോലെയാണെന്ന് തോന്നുവാ ഞാൻ വിചാരിച്ചു മഴയില്ല നേരം വേഗാങ്ങ് മുറ്റ അടിച്ചു വരാൻ ആഹ്
ഉം ഉം
എന്നാ ശരിട്ടോ ശരി ശരി